ഹലോ ആഹ് കേക്കാവോടി?
ആഹ് കേക്കാം നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാരുന്നോ
ഓ ക്ലാസൊക്കെ കഴിഞ്ഞടി
ഓൺലൈൻ ക്ലാസ്സ് ആയിരുന്നോ
എന്തോഓടി
ഓൺലൈൻ ക്ലാസ് അല്ലേരുന്നാ
കേട്ടില്ല എന്നും ക്ലാസ്സ തോന്നുന്നു
ഓൺലൈൻ ക്ലാസ്സ് അല്ലരുന്നാന്ന്
ആ ഓൺലൈൻ ക്ലാസ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പ ഞാ വിചാരിച്ചു നിന്നെ വിളിക്കാന്ന്
ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെയണ്ട്
ഓൺല് ഓൺലൈ ലാ പക്ഷെ കൊഴപ്പ ഇല്ല പക്ഷെ കൊറച്ച് കൂടി മടി പിടിക്കും ഓൺലൈൻ ക്ലാസ് ആയതൊണ്ട്
ഫോളോ യ്യാൻ പറ്റുന്നുണ്ടോ
ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്ടി ക്ലാസ്സൊക്കെ കൊഴപ്പില്ല അതിന്റെ കൂടെ പഠിച്ചെത്തണ്ടേ
അതാ ഓൺലൈൻ ക് എന്നും പോയി പഠിക്കുമ്പോ അങ്ങക്ക് അത്ര മടി കാണത്തില്ല
ആഹ ആണ് പോയി പഠിക്കുവാണെങ്കിൽ ഇപ്പോ ഓൺലൈൻ ആണെങ്കിൽ നമ്മുക്കിഷ്ടഒള്ള സമയവല്ലേ
അതാ അതും ശരി അതാ ആകെള്ളൊരു ബെനഫി ഫിറ്റതാ ക്ലാസ് ഒന്നും മിസ് ആവത്തില്ല നമുക്കിപ്പ പനി പിടിച്ചാലും അന്നത്തെ ക്ലാസ് കണ്ടില്ലെങ്കിലും പിറ്റേന്നും കാണാം ക്ലാസ്സ്
ആണ് അത് ബെനഫിറ്റാണ് എന്നാ നമുക്ക് മടിയും ആവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ ക ഉം നമ്മുടെ ഇഷ്ടത്തിനെ കാണാലോന്ന് വെച്ചിട്ടങ്ങനെ മാറ്റി മാറ്റി വെക്കും
അതാ
പക്ഷെ നീ പറഞ്ഞ പോലെ നമുക്ക് എപ്പം വേണമെങ്കിൽ കാണാൻ ഇപ്പം ഒരൂസം എന്തെലും ആണെങ്കിലും പിറ്റേന്നും അതേ
ആ പിറ്റേന്ന് കാണാൻ പറ്റും ക്ലാസ്സ് മിസ് ആവത്തില്ല
ഉം നീ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് കാണാറില്ലേ നീതു വന്ന് ഓൺ ഓൺലൈൻ ക്ലാസിനു ഇരുത്തിട്ടുണ്ട് പഠിക്കവാന്നൊക്കെ പറഞ്ഞു
അതാ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തായിരുന്നാ എനിക്ക് പക്ഷേ പോയി പഠിക്കുന്നതിനെക്കാട്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ബെറ്ററാ കാരണം ക്ലാസ്സ്‌ നമുക്കിപ്പൊ ഒരു ദിവസം കാണാൻ പറ്റിയില്ലെങ്കിലും പിറ്റേന്ന് നമുക്ക് ആ ക്ലാസ് കാണാൻ പറ്റും പക്ഷെ ഇപ്പം ഒരുവിധം ഇച്ചിരി ആവറേജ് മടിയൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടു ക്കാതിരിക്കുന്നതാ നല്ലത്
അആഹ അത് ശരിയാണ്.
ഞാൻ പക്ഷെ ഇപ്പൊ മടി കാരണായി പ്പോ നോക്കുന്നത് കുറവാ പിന്നെ പിന്നെക്ക് പിന്നെയും ആ ക്ലാസ്സ് കാണാൻ പറ്റുനൊണ്ട് നോണ്ട് നമ്മളധികം ആ പിന്നെ കാണാം പിന്നെ കാണാംന്നുള്ളോരു ചിന്തയിൽ അങ്ങ് ഇരിക്കും ക്ലാസ് കാണതില്ല.
ആ അതാണ് മെയിൻ ഇപ്പം മടിയെപ്പ ണ്ട് പോയി പഠി വാണെങ്കിൽ അവരുടെ കറക്റ്റ് പിറ്റന്ന് ഓരോന്ന് പഠിക്കണം ടെസ്റ്റ്‌ടും അതൊക്കെ അങ്ങ് പോകും ഇതിപ്പം ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് തന്നെ ഉം അത അതിന്റെ ഒരു പ്രശ്നം മ്മ് നമക്കങ്ങ് മടിപടിക്കും
ആഹ
ഉം പിന്നെ നീ എന്തോ കഴിച്ചേ?
ഇന്ന് വിടെ ചപ്പാതിം മുട്ടക്കറിയായിരുന്നു. നിങ്ങക്കാ കഴിച്ചില്ല ഒര് എട്ട് മണിയൊക്കെ ആയിട്ട് കഴിക്കൂ എട്ടെട്ടര ആായിട്ട് കഴിക്കൂ.
ആഹ് ഇവിടെ ചോറായിര്ന്നെടി പിന്നെ, കപ്പയുണ്ട് കപ്പയും ചിക്കനും ഇന്ന് ഇവിടെ മേടിച്ചു. ഇപ്പ അത് രണ്ടൂണ്ട്.
ഞങ്ങളവിടെ സാധാരണ ഞായറാഴ്ച്ചയാ ചിക്കനൊക്കെ നോൺ വെജ്ജെക്കെ അങ്ങനെ. അല്ല ഫിഷ് വാങ്ങിക്കും. പക്ഷെ ചിക്കനൊക്കെ ഞായറാഴ്ചയാ സാധാരണ വാങ്ങിക്കാറ്.
ഉം ഇവിടെയും അങ്ങനെയാണ്. പക്ഷെ, ഇന്നെന്ത് പറ്റിയെന്തോ ‌ ഇന്ന് മേടിച്ച്. പിന്നെ അതോണ്ട് പിന്നെ ചിക്കാനൊക്കെ കൂട്ടി കഴിച്ചു. സാധാരണ ഇവിടെ ചിക്കനൊ ണ്ടെങ്കിൽ രാത്രി ചപ്പാത്തിയൊക്കെ വെക്കുന്നയാ. ഇന്ന് വെച്ചോണ്ട് ഇന്ന് വെച്ചിട്ടില്ല. എനിക്കോന്ന് ഇവിടത്തെ ഗ്യാസ് തീർന്ന ആഹ് എനിക്കോന്ന് ഇവിട്ത്തെ ഗ്യാസ് തീർന്നന്ന് തോന്നി. ഇന്ന്. അതോണ്ടായിരിക്കും ഇപ്പം വെ ക്യാത്തെ. ഉം അങ്ങനെ പിന്നെ, എന്തോ ഉണ്ട്?
പിന്നെ എന്നുവാ നല്ല മഴേണ്ട്. ജൂണല്ലേ അതോണ്ട് നല്ല മഴയാ.
ഉം ആണ് നല്ല മഴയാണ് മഴയാണ് ഇനി ഇപ്പ എനിക്ക് കൊറെ പഠി ക്കാനൊക്കെ ഉണ്ടായിരുന്ന് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ മയേം ഇങ്ങനെ അന്തരീക്ഷോക്കെ ആവുമ്പോ
ആഹ് പഠിക്കാനുള്ള മടിയും കൂടും. ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസിയെ
ഉം പിന്നെയാണെങ്കി ഏ നിങ്ങടുതേക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ? എന്തുവാണേ ടെസ്റ്റുകളും അതുപോലെ റിവിഷനും അങ്ങനെയൊക്കെ അതൊക്കെ സ്ട്രിക്റ്റ് ആണോ?
സ്ട്രിക്റ്റ് ആണോന്ന് ചോദച്ചാ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ലടീ അതാണ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പോരായ്മ. മറ്റന്നാണെങ്കിൽ നമുക്കിപ്പ പോയി പഠിക്കുന്ന ആണങ്കി ആഹ് ചെലപ്പോഴന്തോന്നാ നമ്മള് ഉറപ്പായിട്ടും നാളെ ടെസ്റ്റ് ഉണ്ടെങ്കി എന്തെങ്കിലൊക്ക നോക്കിട്ട് പോകും ചെലപ്പോ ബസ്സീ ന്നോ നമ്മൾപ്പോ വീട്ടിൽ പോയി നമ്മൾ മടിപിടിച്ചാലും പിറ്റേന്ന് എണീച്ച് എപ്പോഴെങ്കിലും ആ ബസ്സീ ഇരുന്നോ വല്ലോക്ക നമ്മള് നോക്കും പക്ഷേ ഓൺലൈൻ ക്ലാസ് അധികം അങ്ങനെ ശ്രദ് നമ്മളേ ശ്രദ്ധിക്കൻ ആരുല്ലല്ലോ വേണോങ്കി എഴുതാം. വേണ്ടാത്തോർക്ക് എഴുതണ്ട അങ്ങനെയൊക്കെ ആയോണ്ട് നമ്മള അധികം മൈന്റ് കൊടുക്കത്തില്ല അതുവല്ലാ നമ്മള് ചെലപ്പം എഴുതത്തൂല്ല ഞാൻ മിക്ക ടെസ്റ്റും എഴുതിയിട്ടില്ല. ആഹ് ഇപ്പ തന്നെ ക്ലാസ് തുടങ്ങിട്ട് എത്ര രണ്ടു മാസം എങ്ങാണ്ടായി ഞാൻ ഇതുവരേയും ഒരു തവണേ ടെസ്റ്റ് എഴുതീട്ടൊള്ളൂ.
ആഹ് നീ ഇത് എത്ര മാസത്തെ കോഴ് സാണ് എടുത്തത് ഇതിന് എത്ര രൂപയായി?
ഇതിന് ടോട്ടൽ എനിക്ക് തോന്നുന്നു മൂവായിരത്തി നന്നൂറ് രൂപയെങ്ങാട്ടാ യി
ആ
അതില് ആ മുമ്പ് ഞാൻ ഇവരുടെ ഒരു ക്ലാസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതോണ്ട് അതൊണ്ട് എനിക്ക് ഓഫറ് കിട്ടിയത അല്ലെങ്കിൽ നാലായിരം രൂപ കൊടുക്കണമായിരുന്നു
മുംബൈൽ നീ അവ അവരുടെ ഒരു സ്റ്റുഡന്റ് ആയൊണ്ട് അങ്ങനെ മുന്നത്തെ ബാച്ചിലുള്ളവർക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യ ഓഫർ ഉണ്ടായിരുന്നല്ലേ
ആഹ അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാ
ഉം അപ്പൊ ഇതിപ്പോ എത്ര ഒരു വർഷത്തേക്കാ
ഒരു വർഷത്തേക്കില്ല എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബറെക്കെ ആകുമ്പോൾ ഇതിന്റെ എക്സാം വിളിക്കുമന്ന് തോന്നുന്നു
ആനുവൽ കലണ്ടർ ഒന്നും വന്നിട്ടില്ല അപ്പോഴെ ഒക്ടോബർ അപ്പൊ ആ എക്സാം വരെ കിട്ടത്തുള്ളൂ ഒരു വർഷത്തേക്കൊന്നും കിട്ടത്തില്ല
ആഹ അപ്പം അ ഇതി പേഴസണൽ ആയിട്ട് ഇെ മെൻറർ ഇല്ലല്ലേ ചില ഇങ്ങനെ ഓൺലൈൻ അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരു മെന്ററിനെ ഒക്ക പ്രൊവഡ് ചെയ്ത അപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോെന്റ അങ്ങനെയിലെ ചിലയിടങ്ങളില്
ചിലയിടങ്ങളിലും എൻ്റെ പണ്ട് പക്ഷെ മെന്ററുള്ള കോഴ്ന് കുറചൂടി നമ്മൾ പൈസ നമ്മെച്ചാൽ ഓഫ്‌ലൈൻ ക്ലാസ്സ് പണ്ടെത്തെ പോലെന്ന അത്രത്തോളം പൈസ അടക്കേണ്ടി വരും ഇതകുമ്പോം മെന്ററില്ലാത്ത ചാൾക്ക് എ പകുതി പൈസ അടച്ചാൽ മതി ഇപ്പ പതിനായിരം രൂ രൂപ ആണെങ്കിൽ നമ് നമ്മൾ അവർക്ക് അയ്യായിരം രൂപ കൊടുത്താൽ മതി
മെന്റർ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ
ആഹ മിൻ്റർ ഉണ്ടെങ്കി എക്സ്ട്രാ പൈസ കൊടുക്കണം പക്ഷെ അത് നല്ലതാണ് നമ്മൾ മറ്റേ മെന്റർ ഇല്ലാത്ത ബേച്ചെടുക്കുന്നതിനെക്കാട്ടിലും മെന്റർ ഉള്ള ബേച്ച എടു നിക്കുന്നതാ ഓസ് ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോ നല്ലത് കാരണം അവര് നമ്മള ഇങ്ങനെ എൻകറേജ് ചെയ്തൊണ്ടിരിക്കും ചെയ്യുന്ന ഇല്ലങ്കിൽ എടുക്കുന്നില്ലേ അതെന്താ ചെയ്യാത്തന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും
അപ്പൊ നമ്മൾ എങ്ങനെ ഓൺലൈൻ എക്സാമിന്റെ ഒക്കെ മാർക്ക് ഇങ്ങനെ അവർക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും
ആ അവർക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കണം
ഉ പക്ഷെ മെൻ്റർ ആണെങ്കിൽ ചിലപ്പോ ഒരു മെങ്ങ് ഒരുപാട് കുട്ടികൾക്ക് മെന്താണ ആയിരിക്കും കൊടുക്കുന്നു
അല്ല ഒരു മെൻ്ററിന് ഇത്ര കു കുട്ടികളാന്നുണ്ടന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് പത്ത് പേരായിരിക്കും അപ്പൊ അവര് ആ പത്ത് പേരെ ആ കാര്യം ശ്രദ്ധിച്ച അ മതി
ഉ അങ്ങനെ അപ്പൊ അത്യാവിശ്യം മെലി ഉള്ള ഒരു ബാച്ചാണ് എടുക്കുന്നത്തെങ്കിൽ പൈസ കൂടുതല പക്ഷെ അങ്ങനാണെങ്കിൽ കുറച്ചൂടെ
ആ കൊറച്ചുകൂടി ഉപ് നമ്മൾ കൊറച്ചൂടി നോക്കും അത്
ഞാൻ ആ ഒരു ഇതിൻ്റെ ആ ഈ ഇതിന്റെ പഠിക്കുന്നതിന്റെ ഈ ഒരു കോഴ്സുണ്ട് അതിലിങ്ങനെ മെന്റർഷിൻ ബാച്ചോണ്ട് അല്ലാണ്ട് നോർമൽ ബാച്ച് എന്ന് പറഞ്ഞ് ഒരേ എക്സാമിന് വിധികള കണ്ട് അതില് മെമ്പർഷിപ്പ് അല്ലാത്ത ബേച്ച് നോ എത്ര അയ്യായിരത്തി തൊള്ളായിരത്തി തൊണൂറ്റിയൊമ്പത് അത്രയേള്ളൂ പക്ഷെ അതിന് ഇ എം ഐ പോലെ രണ്ട് ഘട്ടമായിട്ട് തരാം മെമ്പർഷിപ്പ് ഉള്ളതിന് പറഞ്ഞ ഇല്ല എടുത്തില്ല അത് ഞാൻ അങ്ങനെ കണ്ട് ഞാൻ വിചാരിച്ച് എത്ര രൂപയാന്ന് അറിയാനായിട്ട് ഇന്നെ അവരുടെ സൈറ്റിലോട്ട് ഇന്ന് മെസേജ് അപ്പൊ മെമ്പർഷിപ്പ് കൂടി ഉള്ളതാണെങ്കിൽ പതിമൂന്നായിരം അതിന് ഇ എം ഐ ഒക്കെ ഓപ്ഷന ഉള്ളതുപോലെ
ആ ഇതും ഇ എം ഐ ഓപ്ഷനുണ്ട്
ഒരു എത്രയ പകുതി എത്രയാഴിച്ചു കൊടുത്തിട്ട് പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കൊടു
ആ ടൂ ടൈംസ് ആയിട്ട് അടയ്ക്കാൻ പറ്റും
പക്ഷേ ഇപ്പൊ ഓരോട്ത്തും ഓരോ എക്സാം ബെയ്സെയ്തിട്ടാ ഓരോ ഓരോ കോഴസ് പോലെല്ലെ കൊടുക്കുന്നത് മൊത്തത്തിലല്ലാണ്ട്
അല്ല ചെലര് ജനറൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്.
പക്ഷെ ഓരോ എക്സാമിന് വേണ്ടിട്ട് കൊടുക്കുമ്പഴും ഉം നല്ല എമൗണ്ടും ആണ് പക്ഷെ അവര് പ്രിലിമ്സും മെയിൻസും അങ്ങനെ ഇന്റർവ്യൂ എല്ലാം പറയും കിട്ടിയാലല്ലേ നമുക്ക് മെയിൻസിന് വേണ്ടി പറ്റത്തുള്ളൂ
അല്ല പ്രിലിംസ് കിട്ടിയാലേ നമ്മക്ക് മെയിൻസ് എഴുതാൻ പറ്റൂ
ഇതിപ്പം പക്ഷെ ആ പോകുന്ന പോലെ തോന്നി അല്ല ഇപ്പൊ ഒരാൾക്ക് പ്രിലിംസ് കാട്ടിയില്ലെങ്കിൽ ഇപ്പം ഉം മറ്റേ സിക് പ്ലസ് മറ്റേ സിക്സ് തൗസൻഡിന്റെ ഒക്കെ നമ്മള് എടുക്കുവാണെങ്കി ഇപ്പൊ നമുക്ക് പ്രിലിംസും കിട്ടീല്ലെങ്കിൽ ബാക്കി നമ്മക്ക് ക്ലാസ്സും ഉപയോഗപ്പെടുത്താം അടുത്തേന് എങ്കിലും ചെലപ്പോ അങ്ങനെ ഇങ്ങനെ റീഫണ്ട് ഒന്നും കൊടുക്കില്ലല്ലോ
അതാ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല ഓൺലൈൻ ക്ലാസ്സിനൊന്നും അങ്ങനെ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല ചെലപ്പോ നമ്മ ക്കെ അവരുടെ തന്നെ ഒന്ന് രണ്ട് ബാച്ചസ് ഒണ്ടെങ്കി നമ്മക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പഴ് ഏഹ് ചെലപ്പഴ് വർക്കിംഗ് ബേച്ച് കാണും അതുപോലെ തന്നെ ഹൗസ് വൈഫ് ബേ ച്ച് കാണും റെഗുലർ ബാച്ച് കാണും നമ്മളിപ്പോ റെഗുല ഏഹ് റെഗുലർ ബാച്ചിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരാളാണെങ്കി ഇപ്പം നമുക്കൊരു ജോലി കിട്ടി അപ്പൊ നമുക്ക് ജോലി ചെയ്തോണ്ട് പഠിക്കാനാണ് ആഗ്രഹമെങ്കി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും അവരോട് ചോദിചിട്ട് വർക്കിംഗ് ബാച്ചിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനൊരു ഓപ്ഷൻ ഒണ്ട് ഓൺലൈൻ ക്ലാസ്സില്
അപ്പൊ റെഗുലർ ബാച്ചിനും വർക്കിങ് ബാച്ചിനും ഒരേ പേയ്മെന്റ് ആയിരിക്കോ അവര് ചോദിക്കുന്നെ?
ആഹ് പേയ്മെന്റ് ഒന്നായിരിക്കും ഏകദേശം ഒന്നായിരിക്കും പേയ്മെന്റ് അല്ലെങ്കി ചെലപ്പോ നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് ചെലപ്പോ കൊടുക്കേണ്ടി വരുവായിരിക്കാം എന്നാലും നമ്മള് മുമ്പ് ചെയ്ത പേയ്മെന്റ് അവര് കൺസിഡർ ചെയ്യുവല്ലോ
ഉം ഉം ഉം അതല്ല ഇപ്പ നമ്മള് റെഗുലർ ബാച്ച് ഉണ്ടല്ലോ റെഗുലർ ബാച്ചിനാവുമ്പോ കംപ്ലീറ്റ് ഇപ്പം ഒരു ദിവസം എല്ലാം എടുത്തിട്ട് വരുവല്ലോ ഇപ്പം അല്ലാണ്ടുള്ള ഏ തെങ്കിലും ആണെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും സമയത്തായിരിക്കുലോ ക്ലാസ്സ് ഒക്കെ കൊ കൊടുക്കുന്നത്.
മ്
അപ്പം ആ അപ്പഴും രണ്ടിനും ഒരേ എമൗണ്ട് ആയിരിക്കോ?
രണ്ടിനും ഞാനിപ്പോ എടുത്തേക്കുന്ന ഇതില് ആഹ് എല്ലാത്തിനും എമൗണ്ട് സെയിമാ, പക്ഷേ ക്ലാസ്സുകള് എന്ന് വെച്ചാ ഇപ്പ റെഗുലർ ബാച്ചിന് കിട്ടുന്നെന്റെ അത്ര ക്ലാസ്സുകള് ഹൗസ് വൈഫ് ബാച്ചിന് കിട്ടത്തില്ല, കിട്ടും എന്നാലും അവർക്ക് കൊറച്ചൂടി കണ്ടന്റ് ഷോർട്ട് ആക്കിയായിരിക്കും ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും അവർക്ക് കൊടുക്കുന്ന. കാരണം അവർക്ക് സമയപരിമിതി കാണുവല്ലോ.
മ് മ് ആണ് അപ്പ അവർക്ക് പൈസയും ചെലപ്പം കണ്ടന്റ് കൊറയ്ക്കുമ്പഴത്തേക്ക് അവര് ചെലപ്പ പൈസ്‌ സയും ചെലപ്പം കൊറവ് വരുത്തുവായിരിക്കും, കാരണം ഫുൾ ടൈം അവർക്ക് ക്ലാസ്സ് കിട്ടുന്നില്ലല്ലോ.
അതാ ചെലപ്പ പൈസ കൊറവായിരിക്കും.
എന്ന പിന്നെ ഒക്കെ ടി ഞാൻ ഒന്ന് കൂടി ഒന്ന് നോക്കട്ടെടി ഇനിം കൊറച്ചൂടി ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഒണ്ടോന്ന്.
ആഹ് നീ നോക്കീട്ട് വിളിക്കടി, ശെരി എന്നാ. മ് ആഹ് ശെരി മ്